ഇല്ല ഒറു പ്രാവിശ്യ വിളിച്ചോളൂ അന്നെ സീറ് രാവിലത്തെ തെരക്കൊക്കെ കഴിഞ്ഞാ
രാവിലത്തെ തിരക്ക് കഴിഞ്ഞോന്ന് ചോദിച്ച ഒരു ശകലം കത്തിക്കാനുള്ള ഉണ്ടായിരുന്നു കത്തിച്ചൂ തുണി അലക്കാൻ ഇച്ചിരി ഉണ്ടായിരുന്നു അത് നടത്തി അലക്കാനിട്ടേക്കുന്നു
ഇന്ന് മഴഇല്ലല്ലാലെ
ചെറിയതാ ഒരു തോർച്ച ഉണ്ട് എന്നാലും പൊറത്തോട്ട് തുണിയിടാൻ പറ്റത്തില്ല ഉം
ആണോ ഇവിടെ പിന്നെ വെയില് വന്നു
ഉം ഇവിടെ വെയിലില്ല
വെയിലുണ്ട് പിള്ളോരൊക്കെ എന്തെടുക്കുന്നു ഓ ശ്
ഈ മാജിക് സ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനില്ലേ
എന്തുവാ ആഹ ആഹ ആഹ് എഴുതീട്ട് തെക്കുമ്പോ മാറും
അത് കഴിഞ്ഞ ദിവസം തൊട്ട് കണ്ടിട്ട് ഒരണ്ണം ഓഡ്രറെയ്തിട്ടിട്ട് ഇന്ന്പ്പവന്നു
ആഹ ഓൺലൈനിൽന്ന് വാങ്ങിച്ചു
ഏഹ് അം
നല്ലയാണോ ഓൺലൈനിന്ന് അഅന്നെ മീഷോയീന്ന് വാങ്ങിച്ചേ ആഹാ
അപ്പൊ നല്ലതാ കൊഴപ്പമില്ല അപ്പൊ ഞാൻ തെന്റെപൊന്നേ അത് മേടിച്ചിന്ന് ആ കൊടുത്തു അതിന്റെ പുറകെയായി ഇന്ന് ഇപ്പം
അപ്പഅതെന്താ അതുവായിട്ടിരുന്നോളുല്ലോ?
ആ ഇന്നൊരു ദിവസം ഇരുന്നാ മതിയായിരുന്നു ഉം ഒരു ദിവസമെങ്കിലും അയ്ന് ആയുസ്ണ്ടായാ മതിയെരുന്ന്
അത് വെക്ക അതൊക്കെ ഇപ്പതന്നെ തകർക്കും
ഉം
അതാണെങ്കി ഒരു ഉപകാരവാണേ
ആ അത് നല്ലതാ സാധനം നീക്കുമ്പോ എഴുതി തുടക്കും
പിന്നെ എഴുതി പഠിക്കാൻ ആൻസർൊക്കെ ക്വസ്റ്റൻ ആൻസർ ഒക്കെ എഴുതി പഠിക്കാനൊക്കെ ഉണ്ടെങ്കിലേ
ആ എഴുതിട്ട് പിന്നെ തുടച്ചത് കളഞ്ഞിട്ട് വീണ്ടും അതേ തന്നെ എഴുതാല്ല. കാപ്പുടി ഓക്കേ കഴിഞ്ഞോ
ആ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പവും കടലക്കറിയും ഉണ്ടായിരുന്നു ഉം പിന്നെ ഇന്ന് നിയിപ്പം കറിക്കൊന്നും നോക്കുന്നില്ല
അതെന്ത് പറ്റി കറിയിരുപ്പ്ണ്ടോ ഇന്നാലത്തെ
ആഇന്നലത്തെ എല്ലാം അത്യാവശ്യം തട്ടി കൂ
ഉം ഇന്ന് ഞാൻ സൺഡേ ആയിട്ട് എന്താപ്പൊ പരിപാടി.
ഇന്ന് ഞാൻ ഒരു മരണം ഇവിടെ അടുത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉം കെട്ടിയോൻ അങ്ങോട്ട് പോയി.
ഓ
അതുകൊണ്ട് പിന്നെ ഇന്ന് സൺ‌ഡേ ആയിട്ട് വല്യ പരിപാടി ഒന്നും കാണാ
ഉം ആ ഇന്ന് മരുപ്പിന്റെ പുറകെ പോയി
ഉം
അടുത്ത് തന്നെയണോ
ആ അത്യാവശ്യം അടുത്താ അവിടെന്നാ കാപ്പിക്ക്.
പാപ്പിക്ക് ദോശ ഉണ്ടാക്കി മറ്റേ മസാല ദോശ ഉണ്ടാക്കി ഉച്ചക്കത്തേക്കുള്ള ആ ചോറ് വെച്ചു കറി മത്തിക്കറി ഇരിപ്പുണ്ട് ഇനി എന്തെങ്കിലും കൊണ്ടു
ഉം
മീൻ വണ്ടിയെ പോകുന്നോണ്ട് രണ്ട് മൂന്ന് ദിവസായിട്ട് മീൻവണ്ടിയെ പോകുന്നോണ്ടത്. ഇനിയിപ്പം അവിടെ കൊള്ളത് മീനെ അവരിറക്കുമ്പോഴത്തേക്കതീന്ന് കൊണ്ടുവരുംന്നറിയാ
ഉം അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണവുണ്ടല്ലേ?
അതെ
ആ
കറിവെക്കാനത് കാരണം മൂന്ന നാളെ മുതൽ പണി കിട്ടും.
അതല്ലാ ഇപ്പൊ കുലീം കഴിഞ്ഞിട്ട് നമുക്ക് കറിവെക്കാനുള്ളെ മീൻ കിട്ടിയാ മതീന്നേ അല്ലെ മീൻ വേടിക്കണെ കുടുംബം വിക്കണം
ആ സത്യം ഇതിപ്പോ പിന്നെ ഓട്ടം പോകുന്നൊണ്ടാ പരിപാടി ഇല്ല. ഇന്നാ ഇന്നത്തോടെ നാളത്തോടെ തീരും ന്നാളോമുതൽ സ്കൂൾ പോവും സ്കൂളോട്ടം ഉണ്ടല്ലോ? രണ്ട് മൂന്ന് ദിവസം സ്കൂളോട്ടം ഇല്ലാതിരുന്ന കൊണ്ട് കിട്ടിയത്.
ആ ശരി ശരി ഉം ഉം എന്തിയെ പിള്ളാരൊക്കെ?
പിള്ളേരൊക്കെതെ ഇവിടെരുന്ന് കളി.
ഇന്ന്നിയിപ്പോ കുളിയും നനയൊക്കെ ചിലപ്പോ ഉണ്ടേ ഉണ്ട് ഇല്ലെ ഇല്ലന്നുള്ള അവസ്
ആ അതെ സത്യം കൊറെ നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നുണ്ട് ഇന്ന് മടിച്ചു മടിച്ചിരിക്ക ഇന്ന്ന്നാ വെയിലുണ്ട് എന്നിട്ടും മടിച്ചിരിക്ക.
നമ്മുക്കേ മടിയാ പിന്നെ
പ്പൊപിന്നെ പിള്ളേരുടെകാര്യം പറയട്ടെ ഞാനും മീൻ കൊണ്ട് വരട്ടെ മീനും കൊണ്ട് മീൻ വെട്ടിട്ട് കുളിക്കല്ലാന്നുള്ള രീതി-
ഹ്മ്മ് അതന്നെ അതാ നല്ലത് എന്താന്നെച്ചാൽ എല്ലത്തിന്റെ
ഇല്ല പിന്നെ മീൻ വെട്ടിട്ട് പിന്നെയും കുളിക്കട്ടേ
കുളിക്കാത്തത് വെറ്തെ ആയി പോകും. കുളിച്ചത് വെറ്തെ ആയി പോകും ഞാൻ പിന്നെ ഇട്ടിട്ടേ പണി ചെയ്യത്തൊള്ളൂ, എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യത്തില്ല. രാവിലെ കൊറച്ച് ചോറും കറിയും ഉണ്ടാക്കും പത്ത് പതിനൊന്ന്മണിയാവുമ്പോ അലക്കും പാത്രം കഴുകൽ നടത്തും.
ഹ്മ്മ്
ഒരു ഒര് മണിയൊക്കെ ആകുമ്പോത്തേക്കും മൊത്തം എല്ലാം ഒന്ന് അടിച്ചു വാരി തൊടച്ചേച്ച് കുളിക്കും. നാല് മണിയാവുമ്പോ പിള്ളേര് വരുമ്പോത്തിനും കാപ്പീ ചോറും. പിന്നെ കാപ്പി എന്തെലുണ്ടെങ്കി അതും അങ്ങനെ ആക്കി വെക്കും. രണ്ട് മണിക്കൂറ് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ചെയ്യൊള്ളൂ എല്ലാം
ദേ പയ്യേ പയ്യേ ചെയ്യത്തുള്ളൂ ഞാൻ ഇന്ന് രാവിലെ ചെയ്തിട്ട് എനിക്ക് പോകണ്ടത് കൊണ്ട്
ആ ഞാന് ഓഫീസിൽപ്പൊയ്ക്കോണ്ടിരുന്നപ്പോ എല്ലാം ചെയ്യുവായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ കാലിന്റെ പ്രശ്- പ്രശ്നം വന്നതുകൊണ്ടും എല്ലാം ഒറ്റയടിക്കങ്ങനെ നടക്കത്തില്ലാത്തതുകൊണ്ടും പയ്യെ പയ്യെ എല്ലാം ചെയ്യും. ഹ്മ്മ്, അന്നന്നുള്ളത് ചെയ്ത് തീർക്കാതിരിക്കാൻ പറ്റത്തില്ല.
ഇല്ല പയ്യെച്ചാ പിന്നെ പയ്യെണെങ്കിലും ചെയ്താൽ മതി നിങ്ങള് മാത്രല്ലേ ഉള്ളൂ.
അത്രേ ഉള്ളൂ എന്നാലും ഒരു ഓർഡർ വെച്ചങ്ങ് ചെയ്യൂടാ എന്നാന്ന് വെച്ചാ രാവിലെ ചോറും കറിയാക്കും
ഹ്മ്മ് മ്
പിള്ളാരെയും പോ പറഞ്ഞ് വിടും.
പറഞ്ഞ് വിടും.
ആ പിന്നെ അടുത്ത സെക്ഷൻ എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാല് പാത്രോം കഴുകി തു തുണി അലക്കാൻ ഇട്ടിട്ട് പാത്രം കഴുകി നിന്നിട്ട് അത് ഒ സ്പിൻ ചെയ്തെടുത്ത് വിരി ആ ഒരു പരിപാടി രണ്ടുവങ്ങ് കഴിയും
ഹ്മ്മ് മ്
അത് കഴിയുമ്പോത്തേക്കും പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ചോറും കറിയും ഒക്കെ അത്യാവിശ്യം എല്ലാം ഒന്ന് ഏഹ് റെഡി ആയി വെച്ച് പിന്നെ തെളപ്പിച്ച് അടിക്കാനുണ്ടെങ്കി അതൊക്കെ ഒന്ന് ആക്കി പെറുക്കി എല്ലാം ഒന്ന് ഒന്നും കൂടെ ഒന്ന് അതെല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞ് പാദകമെല്ലാം ഒന്ന് തൊടച്ചെറക്കിയേച്ച് പെരയും തുടച്ച് ബാത്റൂമും കഴുകി കുളിക്കും അത് കഴിയുമ്പം അതും കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് കുറെ നേരം ഇരിക്കെ പെറുക്കെ എന്തെലൊക്കെ ചെയ്തഴിഞ്ഞിട്ട് കൊറെച്ചേരം കഴിയുമ്പോ നാലു മണിയാകുമ്പോ പിള്ളേര് വരും.
പിള്ളാർക്കുള്ള പെരുപാടി നോക്കും. പിള്ളാരെ പെരുപാടി കഴിഞ്ഞ് കഴിയുമ്പോത്തേക്കും പഠിപ്പീരാവും.
ആഹ് പിള്ളാര് വന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയാണല്ലോ
അത് കഴിയുമ്പം പിന്നെ എട്ടരയാകുമ്പോ വല്ലോം കഴിക്കാനും പെറുക്കാനും കൊടുത്തേച്ച് കെടത്തും.
ഉം
അതിന്റെ ഇടയിൽ ഇങ്ങനെങ്ങനെങ്ങനെ ഓരോന്ന് ഓരോന്ന് നടക്കും
മ്മേ ഞാൻ അതുകൊണ്ട് ഗ്യാപ്പിട്ട് ചെയ്യുന്നോണ്ട് ഓരോ പരിപാടികളും നടക്കും അതിനിടയിലുള്ളത് നീ കിടന്നുറങ്ങിക്കോ നിന്നോട് ആര് പറഞ്ഞു ഉറങ്ങരു
അതിപ്പം ഉം പരിപാടികൾ എടേലു ഉണ്ടേലും ഇല്ലേലും ഈ ഗ്യാപ്പിടിൽ ഉള്ളതായിരുന്നു
ആണോ
ഉം അപ്പൊ പിന്നെ ഗ്യാപ്പിടുമ്പം ഇപ്പം പരിപാടികളും ഇടയ്ക്ക് നടക്കും
ഹ്മ്മ്, ആഹ് എന്നാലും പണിയെല്ലാം ചെയ്ത് തീർക്കുകയും ചെയ്യാലോ
അതെ അത് നമുക്കിപ്പൊരു എടക്കാല ആശ്വാസം എന്ന് പറയാം.
ആഹ്
പിന്നെ മറ്റ് വിശേഷങ്ങളൊക്കെ എന്നാ ഉണ്ട്.
ഓ എന്താ പറയാ ഇനിയിപ്പം നാളെ മുതൽ ഇനി വീണ്ടും പോവുക.
ഏഹ്
അല്ല നാളെ മുതൽ വീണ്ടും ജോലിക്ക് പോവുക
ആഹ
തന്നെയല്ലേ നമ്മുക്ക് റൊടീൻ വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത കൊണ്ട്
ഉം
അ ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ ഇന്നിപ്പോൾ കുറെഉണ്ടായിരുന്നു തുണി കഴുകാനായിട്ട് രണ്ട് ദിവസം മഴ ആയതുകൊണ്ട്
മ്മ്ഹ്
കഴുകി താഞ്ഞത് മുഴുവൻ കൂടി ഒന്നിച്ചിടുത്തിട്ട് അലക്കിയിട്ട് ഇവരുടെ അച്ഛൻ സ്ലൈറ്റിന്റെ കഴിഞ്ഞ അവിടെ ഒച്ച്
സ്രേറ്റിന്റെ കഴിഞ്ഞില്ല സ്രേറ്റേ എഴുതി പടിക്കൻ മൂത്തയാളുടെ പേരിന്റെ സ്പെല്ലിംഗ് എന്നതാന്ന് ചോദിക്കുവായിരുന്നു
മ്മ്ഹ് മ്മ്ഹ്
വളരെ അത്യാവശ്യപ്പെട്ട കാര്യാ ഇത്. എല്ലാം എഴുതി അങ്ങ് പഠിച്ച് തീർപ്പ്
ശ് ഹേ അതെന്തെങ്കിലും ഒന്ന് ആദ്യം കയ്യി കിട്ടുമ്പൊഴത്തേക്കു ഉ
അത് മുടിപ്പിക്കുന്നടം വരെ പിന്നെ
ആ കുറച്ചു നേരമൊക്കെ അതുമായിട്ടൊക്കെ നടക്കും അത് കഴിയുമ്പോ
ഉം
ചേച്ചീടെ പൊ അമ്മേ വരാൻ പിന്നെ എന്നാ ഉണ്ട്
അപ്പൊ ഇന്ന് ഇനിപ്പ മീൻവണ്ടിയിൽ പോയിട്ട് എപ്പോ വരും
ഇപ്പ മീനിപ്പൊ കൊണ്ടുവന്നെറങ്ങിക്കഴിഞ്ഞാ ഒരു മൂന്ന് പാട്ടിൽ അവരെറക്കുന്നുണ്ട്. അപ്പൊ അതിന് വണ്ടി രണ്ടു മൂന്ന് പാട്ടി കൊണ്ടു പോയ്ട്ട് ഒരു മണിയൊക്കെ കഴിയുമ്പഴത്തേക്കും വരും
ഉം ഉം ഉം ഉം
തീരുമ്പോ ഓരോ തട്ടേയില് തീരുമ്പോ തീരുമ്പോ വണ്ടി കൊണ്ട് കൊടുക്കണല്ലോ അത് കാരണം അവിടെ ഇരിക്കും അതുവരെ
ഉം
നെയ്‌ച്ചോർ ഒരു മണിയാകുമ്പോഴത്തേക്കും വരും ഉം നേരത്തെ ഒന്ന് വിളിക്കണം മീന എന്തെങ്കിലുംണ്ടെ എടുത്തൊണ്ട് വരികയാണെങ്കിൽ വെട്ടി വെച്ചേച്ചും കുളിക്കുകയും ചെയ്യാം
എന്നൊക്കെ മീനായിരിക്കും കൊണ്ടിരുന്നേ
രണ്ടു ദിവസായിട്ട് മത്തിയായിരുന്നു
ആഹ
അതേ ഉണ്ടായിരുന്നുള്ളുന്ന് തോന്നുന്നു രണ്ടു ദിവസായിട്ട്, ഇന്നലെ മത്തി മാത്രേണ്ടായിരുന്നുള്ളു
ആഹ
മെനഞ്ഞാന്ന് പിന്നെ അയില എന്തൊക്കെയോ ഉണ്ടായിരുന്നു അയില് വേറേതാണ്ടൊക്കെ ണ്ടാകും ഇല്ല കുറച്ച് നമ്മുക്ക് കറിക്കുള്ളത് മാത്രം. അവിടെ തട്ട് മൂന്ന് തട്ടുണ്ട്, അവർക്ക് കൂടുതൽ മീന എടുക്കുക ഇവിടാ
ആഹ
നമ്മുക്ക് പിന്നെ അതിൽന്ന് കുറച്ച് അവരുടെ വണ്ടിയ വേറെ ഡ്രൈവർള്ളതാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇപ്പ ഇല്ലാതെ നിന്നപ്പോ ആ ചേട്ടൻ പറഞ്ഞ എന്നാ ഓടിക്കോണന്ന് പറഞ്ഞു എന്ന പുള്ളിക്ക് രണ്ട് മൂന്ന് ദിവസം റസ്റ്റ് എടുക്കാ
രണ്ട് കിലോ കിട്ടുവോ
ഇല്ല അത്ര ഒന്നും എടുക്കത്തില്ല നമ്മള് കൊറച്ചേ എടുക്കത്തൊള്ളു. വെറുതെവെച്ച്
ആഹ് ആ അത് തന്നെ
അന്നേരത്തെ ഇത് മാത്രമേ ഉള്ളു അന്നേരം കൂട്ടുന്നത് മാത്രേ ഉള്ളൂ പിന്നെ ഇല്ലെ പിന്നെ വല്ല വറുത്തും കൊടുക്കണം
ഉം അതും അങ്ങനെയാ ഈ സ്ട്രേറ്റ് സ്ലേറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ കാണുമ്പോ ഉള്ള ഒരിതേ ഉള്ളൂ പിന്നെയെല്ലാം കണക്കാം
അന്നേരത്തേക്ക് അവള് ആകാംക്ഷയില് കറിയൊക്കെ വെച്ചു കൂട്ടിയൊക്കെ വെച്ച് അത് കഴിയുമ്പോ പിന്നതവിടിരിക്കും
ഉം
കോഴിയിറച്ചി തന്നെ മേടിച്ചു തരാം എടാ ആണ്
മക്കളോരോന്നു പറയുന്നുണ്ടല്ലോ
ഉം അത് അവളെങ്ങാണ്ട് പോണം കൊച്ചിനെ കൊണ്ട്പോണ്ട നീ പൊക്കോ കൊച്ചിനെ കൂടി കൊണ്ടു പോകാൻ അവള് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു.
എടെ പോവാ?
അവള് അപ്പുറത്താ അപ്പറേയാണ്ട് വീട്ടിൽ പോയിയാണ് അപ്പം കൊച്ചിനെ കൂടെ കൊണ്ടു പോകാനാ അവനാണേ പോകാനും കഴിയേല്ല
ആഹ് ആഹ് ആഹ് ഉം
കളിക്കാൻ പോയന്നല്ലോ എന്താ വെറുതെ ഹാ എന്തോന്ന് അത് ഈ കടയിൽകഴിഞ്ഞ ദിവസേ ആ ചേച്ചി വന്നപ്പോ രണ്ട് സാനം മേടിച്ചിട്ട് മറന്നു പോയേ
ആഹ് ആഹ് ആഹ്
അവൻ കടേൽ വെച്ചിട്ടു പോയി ഞാനത് എടുത്തോണ്ട് പോന്നായിരുന്നു ഞാൻ പറഞ്ഞതൊന്ന് അങ്ങോട്ട് കൊണ്ടു കൊടുത്തേരന്ന് പറഞ്ഞു പൈസ കൊടുത്ത് തുക തന്നതായിരുന്നു
ആഹ് ആഹ് ആഹ് ആഹ്
അത് കൊടുക്കാം ആ പൈസയൊക്കെ തന്നതാ നീ കൊണ്ട് കൊടുത്താൽ മതി അപ്പം ശരിയെന്നാ ഉം
ആയിക്കോട്ടെ
എടീ അവന് വരാൻ കഴിയ ഇല്ലാ